ആ കേക്കാം
ആഹ് കേക്കുന്നുണ്ട് എന്തൊക്കെ വർത്താനൊക്കെ
എന്താ പാട് മഴണ്ടോ
മഴൊന്നൂല്യ
ഇന്നലെ രാത്രി നല്ല മഴേനിലേ
നല്ല മഴേനി ഉം
ഉം രാവിലെന്താ രാത്രി പെയ്താലും കൊഴ അപ്പല്ലേ രാവിലെ ഒന്ന് ഇത് കുറവുണ്ടല്ലേ ഒന്ന് തിരുമ്പാനും എടുക്കാനും ഒക്കെ
ഉം രണ്ടൂസായി ഒന്ന് മര്യാദക്ക്‌ ഒണങ്ങീട്ടൊക്കെ ചിക്കിട്ട് ചിക്കാനും കഴിയ്ണില്ല സഥലള്ളക്കെങ്ങനെ ചിക്കി ചിക്കി നർഞ്ഞിട്ടേ മോള് കൊണ്ടയിടാനും സ്ഥലല്ല താഴ ത്ത് ശീറ്റിനുള്ളിൽ ഷീറ്റ്ണ്ട് കൊർച്ച് അടുക്കള ഭാഗം അവിടെ കുറേ അയ്ലെട്ടി ചിക്കിട്ട് അവിടുന്ന് വെള്ളം ഉറ്റൊക്കെ കഴിഞ്ഞാൽ പിന്നെ മേലെ കൊണ്ടോയിടും മേലെ റൂമ്ണ്ട് ഉപയോഗിക്കാതെ ഉപയോഗിക്കാതല്ല ആരെ വന്നോലൊക്കെ ഇല്ല്യാ കേടന്നട്ക്കാ ഇണ്ടേനി അതുകൊണ്ട് പിന്നെ ആകെ സുയ്പ്പായി കടക്കാ അപ്പം പീഞ്ഞ് ഒണങ്ങന്നെ വാണം മറ്റേ മെഷീനിലിട്ടാല് സുഖാണല്ലോ അയ്ലൊണങ്ങി കിട്ടല്ലോ കൊറേയൊക്കെ അ ഇല്ലാത്തയ് നാ ത്രപ്പോ ബുദ്ധിമുട്ടായീണ് ൻക്കാണേൽ പിയ്യാനും കഴിയൂല
ആ മയേയാണെങ്കില് ഈ വാഷിംഗ് മെഷീന്റെ ഉപയോഗം ഈ മഴക്കാല ത്താണ് ല്ലേ
ആഹ് വല്യുപകാരാ അത് പി അത് ഒണ്ങ്ങി കിട്ട ട്ടാർഞ്ഞാതന്നെ വല്യ കിട്ടല മറ്റേ മണത്തിട്ട് നിക്കൂല മറ്റ മര്യാദക്ക്‌ങ്ങട്ട് ഉണങ്ങാഞ്ഞാല്
ആഹ്
പക്ഷെ ൻക്ക് നന്നായി കിട്ടാന് പിന്നെ കൊണ്ടോയ്ട്ടൂല്ല അയ്ന്റെ കൈക്ക് മുട്ട് വേദന ങ്ങട്ട് പീയാൻ വയ്യ പീയുമ്പോത്തിന് മുട്ടിന്റുള്ള്ന്ന്ങ്ങട്ടൊരു പെടച്ചിലാ
ആഹ്
എന്താ ഒരു ടെന്നീസ് അല്ഭവം ഓ കാണിച്ച് മരുന്ന് കുട്ച്ചു പക്ഷേ അയ്നോടൊന്നും മാറൂല്ല ടെന്നീസെൽബോ പറഞ്ഞിട്ടൊരു സംഭവ
ആ അയ് ശരി
അപ്പോൾ ഇവിട ഒരു ബെൽറ്റ് ഇട്ട് നിൽക്കാ ഞാന്
ആഹ് കയ്ക്കില്ലേ അതിപ്പോ നമ്മള് ആഹ് മുട്ടിന്റെ കാലിന്റെ ഒക്കെ ഇത് പോണ മാതിരി ഇക്കാരം കാൽ മുട്ടിനുണ്ടല്ലോ ഇതിന്റ ഇന്റെ പുതിയാപ്പിളക്ക് ഇണ്ടേ നിസ്കരിക്കുമ്പോ മടക്കാനൊന്നും കഴിയൂല
ആഹ്
ഒരു
ഇത് ഒരു ക്ലാസ് ഇങ്ങനെ എടുക്കാൻ പൊയി ഒരു ക്ലാസ്സൊക്കെ ഒന്ന് വേണോന്നൊന്നും ഒരു ക്ലാസ് ഇങ്ങനെ പൊന്തിക്കാന് അതേ പോലെ ചവി ഇങ്ങനെ ഇട്ട് തിരിക്കാ അങ്ങനെ നമ്മളൊരു ഏഹ് വെരലോണ്ട് ഇങ്ങനെ തിരിച്ചില് വരുമ്പോത്തെന് ആ മുട്ടിന്റെ ഉള്ളിന്ന് വേദന
ഓ എന്തോരു ബുദ്ധിമുട്ട അല്ലേ കയ്യിന്റെ ഉപയോഗം നടക്കാഞ്ഞാല്
ആഹ് എടത്തെ കൈ ആയത് കൊണ്ട് വല്യൊരു ഇത് തോന്നൂല എന്ന്ച്ചാല് ഫുള്ള് വലത്തെ കൈയി മേലന്ന അമ്മള് പണിയെടുക്കുന്നവരെ എടത്തോട ഓരക്ക് ആണെങ്കില് ഭയങ്കര ബുദ്ധിമുട്ടാ ഞാ പിന്നെ ഫുള്ള് വര ഫുള്ള് വലത്തെ പാസം ശരിയാണ് നമ്മള് എന്തൊരു പണിയെടു ക്കണങ്കില് രണ്ട് കൈ വേണം അത് ഞാൻ വിചാരിക്കണ്ടേ ഒറ്റ കൈയ് കൊണ്ട് എന്താ എടുക്കാ പക്ഷെ കയ്യൂല നമ്മുക്ക് എന്തായാലും താങ്ങ് കൊടുക്കണം എടത്തേ കൈ അപ്പൊ ചെല നേരൊക്കെ ഭയങ്കര വലി ശേ രാത്രിയാണ് അയിൻ്റെ വേദന മൊത്തം വേ
ഞാൻ പറയാ ചെലോല് അമ്മള് പറയുല്ലോ ഒരു വേദന പറയുമ്പോ പറയും ഔ ഈ വേദനയില്ലാത്ത തന്നാ സഹിക്കാന്ന് എവി ടെ എല്ലാ വേ
ശരിയാ സത്യാ ഇങ്ങള് പറയിണെ നമ്മക്ക് നമ്മൾ വിചാരിക്കും ഇവടെ ഈ ഒരു കൈ മേല് വേദനയില്ല അത് മാത്രം സഹി ച്ചാ പോരേ പക്ഷെ അമ്മക്ക് കഴ്യൂല നമ്മക്കൊരു വേദന സഹിക്കാള്ള ശ ക്തി അമ്മക്ക് ഇല്യ ഞാൻ എന്നിട്ട് വിചാരിച്ച് നിക്കാ ഞാൻ കയ്യിന്റെ വേദന ഉള്ളിന്ന്ങ്ങാ വന്നപ്പോ റഹ്മാനേ എനിക്ക് ഒരു കയ്യിന്റെ വേദനയല്ലേ ഉള്ളൂ റബ്ബേ എന്താ എനിക്ക് ഇങ്ങനെ വേദന പക്ഷെ ശരീരം മൊത്തം വേദന ഉള്ളോരേക്ക അവസ്ഥ അന്നേരം അങ്ങട് ആലോയിച് ഏഹ് ഇതിപ്പോ കയ്യിന്റെ ഉള്ളിന്നുള്ള വേദന വരെ സഹിക്കാൻ എനിക്ക് കയ്യില്ലല്ലോ മ ശരീരം മൊത്തം ഉള്ളോലത് ഇപ്പ എന്താ അവസ്ഥ ഓരോരോ ക്യാൻസർ ഉള്ളവലും അല്ലാതെയും എല്ല് പൊട്ടിയോലും പലേ അസുഖക്കാരുണ്ടല്ലോ അപ്പൊ ഞാൻ വിചാരിക്ക ഓലൊക്ക എങ്ങനേക്ക സഹിക്ക്ണ റബ്ബേ എന്താപ്പ ഇതൊക്കെ കഥാന്ന് വിചാരിച്ച് ഞാന്
ഉം ഞാ ഞാൻ പറയേ ഞാൻ പറയാ അമ്മക്ക് ചെറിയൊരു വേദന സഹിക്കാല്ല അപ്പൊ ല്ലേ ഈ ചെറിയ ഈ കു കുട്ട്യളെ ഇന്നാള് ഞാ കണ്ട്ല്ലേ ഫോണില് ഒരു കുട്ടിനെ കാണിച്ച് ആ കുട്ടിയൊക്കെ എത്ര വേദന സഹി
അള്ളാ രണ്ട് കൈയ്യും ആഹ് ഹൗ
അയിന്റെ കൈയൊക്കെ പ്ലാസ്റ്റർ ഇട്ടിട്ട് കണ്ണ്ക്ക് കൊക്കണ കണ്ടിട്ട് എനിക്ക് സങ്ക കണ്ണിന്ന് വെള്ളം വന്ന് പോയി കാരണം അത് പാവം നോക്കണ കണ്ടിട്ടന്നെ
അവര് ആഹ് അതന്നെ അത്ര ആ വേദനേന്റെ ഒരു നോട്ടാണ് ആ ഒരു പുഞ്ചിരി പോലെ അതിന് വര് ന്നില്ലല്ലോ അത് സ വേദനെന്റെ ഒരു വേ നോട്ടാണല്ലോ അത് നോക്ക്ണേ അത് ആർക്കും ഒരു സങ്കട വെരാത്തൊല് ആരുണ്ടാവൂല കണ്ണി ചോര ഇല്ല ഇള്ളവൾക്കൊക്കെ അത് ഉണ്ടാവും ഒറപ്പാ
ഇനിക്ക് എനിക്ക് ആദ്യം ആ ന്യൂസ് ഫോണാണേ തൊറക്കുമ്പോ അതേ വെരണുള്ളൂ കൊറച്ച് ദിവസം എനിക്ക് എന്തൊരു സങ്കടേന് ഏറെ എന്റെ പറയും ഇങ്ങനെ ഇതാക്കണോ ചോയിച്ചു എന്നോട് ഞാൻ പറയും ഞാ പറയും അമ്മള കുട്ട്യളെ അങ്ങട് ഓർമ്മ വന്നു പോകും അമ്മക്ക് ഇതേ
എന്റെ മോള് പറഞ്ഞേണ് ആ കുട്ടി നമ്മക്ക് തന്നാ പോരെ നമ്മക്ക് ഇവിടെ രണ്ടാളും ഉള്ളേത് മോ മോക്ക് പിന്ന അതേ ഇഷ്ടം മക്കള്ന്ന് വെച്ചാ എന്നിട്ട് ഓള് അതന്നെ ഇനി നോക്കല് എന്നിട്ട് ഓള് പറയും ഇമ്മ ആ കുട്ടിനെ ഞമ്മക്ക് തന്നാ പോരേ അതിനെ എന്തിനാ ഓല് ഇങ്ങനെ കാട്ടിയത് ഓക്ക് പാവം തോന്നേണ്
ആഹ് നല്ല ഒരു ഒരു ഇതൊള്ള കുട്ടിയേ മ്ഹ് ഞാൻ പറയാ പിന്നെ ഏത് മക്കളായാലും ശരി ആണായാലും പെണ്ണായാലും ഇപ്പൊ ഏകദേശം എന്നാലും ആൺകുട്ടികളാവുമ്പോ ഉമ്മാർക്കൊരു സഹായണല്ലോ പെണ്ണിന് ഒരു ഉപകാരന്നേ ആ കുട്ടി
മ്ഹ് ആ രണ്ട് കയ്യും ഒരുമിച്ച്ല്ലേ ഒരു കയ്യൊക്കെ ആണെങ്കി പിന്നേം രണ്ട് കൈ എന്തോ ഒരു സംഭവം പോലെ ആക്കിട്ടച്ച് അത് കണ്ട്ട്ടന്നെരാ ഒരു സങ്കടം രണ്ട് കൈയ്ഒരേ പോലെ പ്ലാസ്റ്ററ് ഇട്ട് ങ്ങട്ട്
ഞാൻ പറെ ഈ എങ്ങനെപ്പ ഞാൻ ആലേച്ണ് ആ പെണ്ണാ ചങ്ങായിനിം കൊണ്ട് നടക്ണ് പിന്നെല്ലേ അമ്മളെ മോ മ മക്കളൊക്കെ മുന്നിട്ട് ഇഞ് ഇപ്പ നമ്മൾ എത് എത്രറ മക്കളെ ചീത്തറഞ് തല്ലി ഇരിക്കോട്ടെ ഞാൻ ഒരു നേരം കുട്ട്യാളെ ഒര വാപ്പാര് ചീത്തർഞ്ഞാ നമ്മക്ക് എന്താെരു സങ്കടാ ആയിറ്റങ്ങളെആ മാെഖട് വാടുമ്പോത്തിന് നമക്കാെരു സങ്കടാണല്ലോ
അയ്ന് ഞമ്മളയ്ന്എത്ര ചീത്തർഞ്ഞാലും ഞമ്മക്ക് കാെഴപ്പംണ്ടാവൂല്ല പക്ഷെ ഞമ്മളെ മക്കളെ വേറൊരാള് ചീത്ത പറി ഞാൻ ഇഞ്ന്റെപ്പ് പുതിയാപ്പളായാലും എന്റെ മക്കളെ എന്താ പറീണെ ജ് ന്ന്ആകും ഞാൻ പറയുമ്പോ ചീത്തറിയും പിന്നെ തല്ലണ്ട്യാേട്ത് തല്ലണ്ടെ ഇത് വന്നാ തല്ലും ചിത്തറണ്ടെ ആൻത്തെ ഉപദേശിച്ചെട്ക്കും നമ്മള്പക്ഷേ ഇന്റെ പുതിയാപ്പ്ള ഒരു നോട്ട് ട്ടം ഇങ്ങനെനോക്ണതന്നെ ഇൻക്കി ദേഷ്യം പിടിക്കും ഹ ഹ ഹ
എത്രറ ചീത്തർഞാല്ലും ഓല് ചിർചൊള്ളൂ ഒരു നേ ഒറ്റവട്ടം പറഞ്ഞാ ഓല്അങ്ങട്ട് ഇര്ന്ന്കരയും
ആഹ് അതന്നെ ഞാന് ഇട തല്ലാനൊക്കെ പോയാല് അഥവാ എന്തെങ്കിലും അങ്ങനെ തല്ലൊന്നുല്ല അഥവാ ഒന്ന് തല്ല് ഞാൻ പിടിച്ചക്കലാ ഇങ്ങൾ തല്ലണ്ട ഇന്റെ കുട്ടിനെങ്ങൾ തല്ലണ്ടാ അന്റെ കുട്ട്യല്ല ഇന്റെ കുട്ടി
ഉം
അങ്ങന ഞങ്ങള് അങ്ങട്ടും ഇങ്ങട്ടും ആയെ അയ്റ്റങ്ങളെ തൊടാ ഞാൻ സമ്മയ്ക്കി ക്ക്യ പക്ഷെ ഞാൻ കാെറെയൊക്കെ വേണ്ടേന് ഇതൊക്കെ പ പറഞ്ഞു കൊടുക്കും ട്ടോ രാ തല്ലെണ്ടോട്‌ത്തൊക്കെ തല്ലൊക്കെയ്യും പക്ഷെ ഞമ്മള് ചെയ്യാം അപ്പോ ഇന്നോറിം അൻക്കാെകെചെയ്യാം ഇനിക്കൊന്നും ചെയ്യാൻ പറ്റ് പറ്റൂല്ലല്ലെറയും ഉം ആഹ്
ആ് അമ്മൾക്ക് അത്രയും വെഷ്മാണ് കുട്ട്യാളെപ് ഞാൻറി ഒര് ആ കുട്ടിനെ അങ്ങനെ ഒറ്റ ഒറ്റവട്ടം കാട്ടീന് എങ്ങനെ പിന്നെ അയാദ്യാളെ പൊർപ്പിച്ച് നിക്ണ്
മ് മ്മ് അതന്നെ ആ പ്രസവ വേദനത്തിന്റെ ആ ഒര്ത് അറിയായിറ്റാ നമ്മള് നൊന്ത് പ്രസവിച്ചാണെങ്കിൽ നമ്മള് ഒറപ്പാണ് നമ്മളെ മക്കളെ തൊടാൻ നമ്മള് സമ്മയ്ക്കൂല
ആഹ് അതന്നെ ഏടെ ഇങ്ങട്ട്മക്കളൊക്കെ എവിടെ പോയീന്ന് ഇന്ന്ഒഴിവല്ലേ
ഇന്ന്‌ ഒഴിവാണ് മോള് പിന്നെ മോനൊരു പരിപാടി ഇണ്ട്
ആഹ്
സാഹിത്യോത്സവം അപ്പഅയിന് ഇന്നലെ അല്ലാ മദ്രസ് മദ്രസ മദ്രസ് കഴിഞ്ഞുഓന്റെ പത്താം ക്ലാസ്സ് കഴിഞ്ഞ് ഇപ്പോ ഓൻ ദർസിലാ പഠിക്ണ് അപ്പോ ഓഹ് മയ മൊത്തത്തില് നടകൊല്ലാേ സാഹിത്യോത്സവം പ്ലസ് ടു ക പ്ലസ് ടു വരെ ഇണ്ടാവോല്ലോ
ആഹ് ആഹ് ഇബല ഇബടെ ഇബൽക്ക് മദ്രസിലും ഇണ്ടത് അതാഞാൻ മദ്രറസിലാണോയ്ച്ചെ
ആഹ് മദ്റസ്ന്നന്നെ ആണ് ക്ഷെ ഓന് മദ്റസ് ഇവട്ത്തെ കഴിഞ്ണ് ക്ഷെ പ്ലസ് ടു വരെ ഇതിന് കൂടാ എ് സീനിയർ ഏ് മറ്റേ അതാ സബ്ജു എന്തൊക്കോ ഇതിന്റെ അളവ് ഒക്കെ ഇണ്ട് വ പതിനഞ്ച്‌വയസ്സ്‌ വരെ പതിനാ പതിനെട്ട് വയസ്സ്‌ വരെ ട്ടകൂടാന്ന് തോന്ന്ണ്ട്
ഏഹ് പോയാല് എന്തെ കിട്ടേണ്ടോ സം ഫസ്റ്റോ സെക്കറ്റാകക്കെ കിട്ടല് ഇണ്ടോ
ആഹ് ഇപ്പൊ ഡിവിഷൻ കഴിഞ് ഇപ്പ ജില്ലേൽക്കാ കിട്ട്യാെത് അപ്പൊ ഇന്നലെ പ് പോയിണ് ഇന്നും നാളിം പര്പാടിയാണ് ഇപ്പ ഇന്നലെ ഏ് ഞങ്ങള ഇവടെ ടീമിന്റെ പിന്നെ ത് മൊത്തം ബസ്സ് പോവ്ണ്ട് അപ്പോ കുട്ട്യാളെ പറഞ്ഞേക്കാൻ പറഞ്ഞ്ണ് അപ്പഓല് നോക്കിക്കോളും വാക്കിള്ള കാര്യ ക്കെ ചെലവും കാര്യേം ഭക്ഷണം ഒക്കെ ഓല് നോക്കിക്കോളും അപ്പൊ ഇന്ന് രാവിലെ ഇന്ന് രാ ന്ന് ഇന്ന് രാവിലെണ് പോവും ബസ്സ് പാെറപ്പെട്ടത് പക്ഷെ ഓല്- ഇന്നലെ രാത്രി പ്രക പ്രാക്ടീസിന് കൊണ്ടാേയിനി അപ്പൊ ഇന്ന് രാവിലെ പോയത് ഇന്ന് രാവിലെ വിളിച്ചിനി ഇപ്പള ഞങ്ങൾ ഇപ്പളാട്ടമ്മ പോണ് പറഞ്ഞിട്ട് കുറച്ച് തോനെണ്ട് പോവാനേ അപ്പോ ഞാൻ നേരത്തെ വിളിച്ചിന് നേരത്തെ വി എവിടെ എത്തിയില്ല ഞങ്ങളിപ്പോഴും ബസ്സിലന്നെയായുള്ളത് എന്നൊക്കെ പറഞ്ഞ്
ഏഹ്
അപ്പൊ ഇന്ന് പരിപാ ഇന്ന് നാളെയും പരിപാടി ഇനി പ്പോഞായറാഴ്ച രാത്രി നോക്കിയാമതി
പിന്നെ ഇപ്പൊ ഈ ലോങ്ങൊക്കെയാണ് കുട്ടികൾക്ക് സ് - - റ്റ് ഒന്ന് പോവാ
ഇഷ്ടാ അള്ളാ എന്റെ മോൻക്ക് യാത്രാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ് ഇഷ്ട്ടുള്ള കാര്യാ യാത്ര ഇവിടുള്ള സമയത്ത് ത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പറയും ഇപ്പൊക്കൊരു ഒഴിവ് കിട്ടാൻ കാത്തുനിക്കലാ
ട്ടാ കഴിച്ചു ഞാൻ പോട്ടമ്മ ചോയ്ച്ചു എന്നോട് അർക്ക് വേ ഭയങ്കര ഇഷ്ട്ടായി ഈ ടൂർ ഇങ്ങനത്തൊക്കെ എപ്പളും ഇപ്പോ പോവുല്ലല്ലോ
ഇവിടെ മൈപ്പൊക്കൊരു ഒഴിവ് കിട്ടാൻ കാത്തിക്കലാ നമ്മളെങ്ങട്ടാ പോവ്വാമ്മ നമ്മളെങ്ങട്ടാ പോവ്വാ എങ്ങോട്ടെങ്കിലും പോയാൽ മതി ഹി ഹി ഇന്ന സ്ഥലോന്നോന്നാവണോന്നുമില്ല എങ്ങണ്ടെങ്കിലും അങ്ങട് പോയാൽ മതി ഇവിടെ അയിന് താത്താരൊ ഒക്കെ ദൂരള്ളോലാണ് അപ്പൊ താ എവിടെങ്കിലും പോയി ഇങ്ങട് പോരും ചെയ്യും
ആഹ് ആഹ്
പെങ്ങമാരൊക്കെ ദൂരെ കെട്ടിച്ചതാ അപ്പൊ എന്നിട്ട് എവിടെയെങ്കിലും പോവുക എട്ട് എവിടെങ്കിലും പോവ്വാ എവിടെങ്കിലും പോവ്വാ പറഞ്ഞിട്ട് അല്ലെങ്കിൽ എവിടെ ഇല്ലെങ്കിൽ ഇപ്പോ ഇവിടെ അടുത്തുള്ള ഇന്റെ ഇന്റാടെക്കെങ്കിലും പോയി ഇങ്ങട്ട് പോന്നാൽ മതി ഇവി
ആഹ് ഇവിടെ ഇപ്പതാ ഇബല് വൈ ഇത്തൽ കൂടണി ഇന്നിട്ടിപ്പോ ഞാൻ ഇന്റാട് വിളച്ച് പറഞ്ഞതാ വൈകുന്നേരം വരണ്ടിട്ടോ പറഞ്ഞതാ പിന്നെ ഏട്ടും പോവൂല ഇവിടെ നിൽക്കണീന്നൊക്കെ പറഞ്ഞ് രണ്ടാമത്തെ ഇങ്ങനെ രാവിലെ തുടങ്ങിയതാ
ആഹ് അതെന്നെ എത്ര പോയാലും പറയലതാ എങ്ങോട്ടും പോവില്ല എങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല
ഉം
ഇപ്പോ മോളിങ്ങനെ പറയുന്നുണ്ട് സ്കൂളില്ല മദ്രസയൊന്നുമില്ല എങ്ങോട്ട് ഒന്ന് പോവ്വാ ഉമ്മുമ്മാനെ കാണാൻ പോവ്വുമ്മാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് നോക്കട്ടെ മോളെ ഒഴിവുള്ളേരം ആടുണ്ടിവടെ അപ്പൊ ആടുകൾക്ക് എന്തെങ്കിലും പള്ള വയപ്പ് മാറ്റിയിട്ടല്ലേ പോവാൻ സമാധാനം ഉണ്ടാവുള്ളു എന്ന് ഞാൻ ഒന്ന് ഒന്നേകാലിനുണ്ട് ഒരു ബസ്സ് എന്ന അന്നേരം പോവാ നമ്മക്ക് മാമിനെ വിളിച്ച് പറയാനൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ നിക്കാണ് ഹ്
ഏഹ് ഇര തോനെയുണ്ടോ അവിടെ
ആട് രണ്ടു കുട്ടികളും ഒരു തള്ളയുമുണ്ട്
തോനെയോ ഒന്നുണ്ടായാലും തോനള്ളൊക്കെ കണക്കാ മയത്തില്
മഴ പെയ്തിട്ടേ കൂട് പുറത്താക്കിയിട്ടില്ല അപ്പൊ ഇന്നൊന്ന് പുറത്താക്ക ഇന്നൊരു മയ മുക്കരുത് നിന്നപ്പോം കുറച്ചു നേരം മുറ്റത്ത് നിന്നണ് അയിന് മുറ്റത് നി കൂട്ടിന്നിങ്ങട് കഴിച്ചിട്ടിയാലും ഒരു സമാധാനമാണ് അയറ്റങ്ങൾക്കൂ അപ്പൊ കൊറച്ചു നേരൊക്കെ തിന്നാൻ കൊടുത്തിട്ട് ഒരു ഉച്ചക്ക് നമുക്ക് പോവാം പോയി നിൽക്കല് ഏതായാലും നടക്കൂല്ല പോയി ഉമ്മനെയും ഉമ്മുമ്മാനെയും കണ്ടുങ്ങാണ്ട് പോരാം നമ്മക്ക്
ഞങ്ങള് ഇങ്ങനെ പോയിങ്ങാണ്ട് പോരലാ അവിടെ ആരുല്ലാത്തേനോടെ രാവിലെ പോയി വൈകുന്നേരം പോരും
ഏ ഇവിടെ ഇമ്മണ്ടായിരുന്നു തുവരെ അപ്പൊ ഉമ്മ ഇപ്പോ താത്ത വിളിച്ചിങ്ങോട്ടു എൻ്റമ്മയുടെ മോള് വേറെ ഉമ്മുക്ക് അഞ്ച് ആറ് പെൺകുട്ടികളാ ഒരു മോള് വിളിച്ചിങ്ങാട്ട് രണ്ട് ദിവസം എൻന്റെ അടുത്തേക്ക് പറഞ്ഞയക്കട്ടോ പറഞ്ഞ് കേട്ട് അപ്പാ ആട് പോയീണ് ഓലൊ ഓളൊ ഓട്ടർഷക്കെങ്ങട്ട് വിട് കൊടുത്തയച്ച് ഇങ്ങട് പറഞ്ഞയച്ച് അപ്പം അപ്പോള് ഇങ്ങനെ തെര്ക്കൂട്ട്ണ്ട് ഉമ്മമ്മ പോയില്ലെ ഇഞ് ഞമ്മൾ പോവാ ഇഞ് ഞമ്മൾ പോവാർ ന്ങ്ങട്ട് അപ്പൊ ന്നാ ശരിട്ടോ
ആഹ് ശരി ആഹ്